ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കണില്ല
ഓഹ്
ആഹ് ഇപ്പൊ കേൾക്കുണ്ടോ
ആഹ് ആഹ്
ഉം ആഹ് കേക്ക്ണ്ട്
ആഹ് റേഞ്ച് പോയതെക്കാരും ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം കഴിഞ്ഞ് കിടക്കണ് അവർ
കിടക്കണ് ആഹ് നേരത്തെ ജോലിയൊക്കെ കയ്യോ
ആഹ് ഇന്ന് നേരം വൈകി
ഉം കുട്ട്യാളൊക്കെ സ്കൂൾക്ക് പോവണ്ട്
ആഹ് മൂന്നാള് സ്കൂൾക്ക് പോകാണ്ട് ഒല് പോകുമ്പോ വലിയോള് ആകം അടിച്ചുവാരിത്തരും ഒരാള് മുറ്റം അടിച്ച് വാരുത്തരും പിന്നെ പോകാനാവുമ്പോത്തിന് രാവിലെ ഏഴ് മണി ഏഴര ആവുമ്പോത്തിന് ചോറും കൂട്ടാനാവും
ഒരു വിതം എല്ലാം കയ്യുംല്ലെ
ആഹ് പിന്നെ ഒരു പോവുമ്പോത്തേന പാത്രം കയ്കലും നമ്മള അടുക്കളേതെ പണിയൊക്കെ കഴിച്ചു പിന്നെ പറഞ്ഞേച്ചിട്ടാ തൊടക്കലും തിരുമ്പലൊക്കെ ആഹ് അപ്പൊപിന്നെ പന്ത്രണ്ട് മണിയവുമ്പത്തേന് കയ്യിലുണ്ട് ഇന്ന് ബാങ്കൊക്കെ കൊടുത്തപ്പോ തൊടക്കാണ്
ഏഹ് ഇന്ന് കൊറച്ച്നേരം വൈകീലെ
ഉം പഠിക്കാണോ അതോ ഹൗസ് വൈഫാണോ
ഹൗസ് വൈഫാണ്
ആഹ് എത്ര മക്കള് ണ്ട്
മക്കളായിട്ടില്ല
ഏഹ് അയ്ശരി
ഉം ഉം ആഹ് ഇവിടെണ്ട് ഇവടള്ള ആളന്നെയ പൊറത്തൊന്നുവല്ല
ആഹ് ശരി എത്ര കല്യാണം കഴിഞ്ഞിട്ട് എത്രയാപ്പം
പത്ത് വർഷം ആവണ്
ആണോ ഏഹ്
ഉം
ഇൻഷാള്ള വൈകട്ട് വൈകാതെ ഇണ്ടാവട്ടെ ഏഹ് ഉം പിന്നെ കൊഴപ്പൊന്നില്ല അങ്ങനെയക്കെ ഓരോത്തർക്ക് ഉം ആഹ് അല്ല പത്ത് വർഷക്കല്ല ആയിട്ടുള്ളു അതിന്റെ അതിന്റെ ടൈം ആവുമ്പ ശരിയാവാരിക
ഇണ്ടാവും ഇണ്ടായിപ്പോയതാ രണ്ട് പ്രാശ്യം
ആഹ് അങ്ങനെ ആഹ് ശരി ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തോ
ഇല്ല അയ്മാത്രം പോയിട്ടൊന്നൂല്ല ആകെ കൊറച്ച് പോയിട്ടുള്ളൂ ഡോക്ടറെ കാണാൻ ഓഹ് അവര് പറയണത് ഇണ്ടാവു ഇണ്ടാവുന്നാ പിന്നെ വെറുതെ ഗുളികേം മരുന്നും കുടിക്ക കണ്ടല്ല ഒരുതി ഇംഗ്ലീഷ്മരുന്നല്ലേ
നമ്മൾ ഒരു ഭാത്തുകൂടെ ഗുളികകുടിച്ചു ഒരുഭാഗത്തുകൂടെ വേറെ എന്തേലും അസുഖൊണ്ടാക്കണ്ടല്ലെ ആഹ് അല്ല അതിന്റെ ടൈം ആയിട്ടിണ്ടാവല്ലെ ഇണ്ടാവട്ടെ ഇൻഷാള്ള ഉം പ്രാർഥിക്ക ഉം പിന്നെ ഉം ആയിക്കോണ്ട
ആഹ് ആകെട്ടിച്ചോടത്ത
ആഹ് ആഹ്
ഇങ്ങള് സ്വന്തായിട്ട് വീടൊക്കെയ
ആഹ് ആഹ് മൂന്ന് വർഷായിട്ട് വീട് വച്ചതാ
ആഹ്
പിന്നെന്നിട്ട് ജോ ആഹ് സ്ഥലം വാങ്ങിവെച്ച് സ്ഥലം കുറച്ചുള്ളൂ വല്യ സ്ഥലൊന്നുല്ല ചെറിയ വീടുവ
അത് മതിയല്ലോ സമാധാനം ഇണ്ടായാ മതി
ആഹ് അതള്ളു
ആഹ്
പിന്നേ എന്താ വർക്ക് ചെയ്യണ്ട എന്തേലും
ഇല്ലേ വർക്കും ചെയ്യണില്ല നമ്മള് വീട്ടിലിങ്ങനെ ഇരിക്കണു
എടുക്കണ
ഉം പഠിക്കാനൊക്കെ പൂതിയിണ്ടാരുന്നു പിന്നെ അങ്ങനെ പോയി മുഴവനായില്ല
ആഹ് എവിടെ എന്തിനാ പോയിന്
ഇല്ലേ പ്ലസ് ടു കഴിഞ്ഞിട്ടെ
ആഹ്
പിന്നീട് ഒന്നും നോക്കാനോ ഒന്നിനും കൂടിയില്ല
ആഹ് ആഹ് എന്തെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷനാവണ്ടല്ലോ ലുമൊക്കെ പഠിച്ചാൻ പോവാ നല്ലത്
വോയിസ് അതന്നെ നല്ലത് എന്തേലും പേ ഇതു ആയിട്ട് ഇങ്ങനെ എൻഗേജഡ് ആയിരിക്കണം അപ്പൊ ചെറിയൊരു മെഷീൻ ഉണ്ട് അപ്പൊ പിന്നെ അങ്ങനെ അയുമേരിക്കും മ്മ്
ആഹ് എല്ലാം തയ്ക്കോ
എല്ലന്നുമില്ല നമ്മുക്കാ അത്യാവശ്യം ഉള്ളത് എല്ലാം തയിക്കും ഉമ്മ തയിക്കും എല്ലാതും നമ്മക്ക് അങ്ങനൊരു കടയാണ് അപ്പൊ പിന്നെ അതിന്റേതായിട്ട് ഒരു ചായ്‌വ് ഉണ്ടായതുകൊണ്ട് അയിമേക്ക് തിരിയണന്നുള്ളു ആഹ് എന്റെമ്മ.
ആഹ് അപ്പൊ അ അതുണ്ടാവൂലേ
അ
ഞാനും തയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടനി പഠിക്കണ സമയത്തൊക്കെ തയ്ക്കല് ആഹ് അപ്പം അങ്ങനെ ഫാഷൻ ഡിസൈനിംഗ്
കാരം അതിനോട് താല്പര്യം ഉണ്ടോന്ന് ചോദിച്ച ഉണ്ടയേനി പക്ഷെ എടുക്കാൻ ഭയങ്കര മടീയനി
ആഹ് എനക്ക് ആദ്യം മുതലേ താല്പര്യം ഉണ്ടായി പക്ഷെ എന്റെ കു ഉമ്മാക്കും അങ്ങനെ പാരമ്പര്യമായിട്ടൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടേണി പിന്നെ ബസിൽ ഒകെ അങ്ങനെ പോണംന്ന് പറഞ്ഞപ്പോ പിന്നെ ആൾക്കാര് എടെകൂടെ അങ്ങാടി കൂടൊക്കെ പോവാൻ മടിയായിട്ട് ആഹ് കാരണം കൊണ്ട് പോയില്ല ആഹ് ആഹ് ആഹ് ഏഹ് മെഷീൻ ഉണ്ടെങ്കി അങ്ങനെ അടിക്ക ഇനി അങ്ങനെ സ്സിലൊരു ആഗ്രഹണ്ടായിനി അപ്പൊ ഇപ്പം അടുത്ത് മെഷീൻ വാങ്ങി ഒന്നും അറിയില്ലേയി വെറുതെ ഇങ്ങനെ തയ്ക്കാനറിയും അല്ലാതൊന്നും അറിയില്ലേയി ഇപ്പം എനിക്കില്ലേ നൈറ്റികൾ അടിക്കും ചുരിദാർ അടിക്കും
ആഹ് അതനേ അയിമക് നോക്കിയാ പിന്നെ നമുക്ക് ഒരു ഇത് തോന്നുവെ താല്പര്യം തോന്നി താനെ നമ്മള് ഇപ്പൊ ഫോണില് യൂട്യൂബ് ഒക്കെല്ലേ പുറത്തു പോയി പഠിച്ചണ്ട അവസ്ഥയൊന്നും വരൂലല്ലോ
ഇല്ലല്ലോ അന്ന് പിന്നെ ഫോണ് ഇതൊന്നുവില്ലല്ലോ മംഹ്
ആഹ് അതുവില്ല
ഇപ്പം മൂന്ന് കുട്ടികള് പെൺകുട്ടികള അപ്പൊ ഓൽക്കോക്കെ ഉടുപ്പൊക്കെ അടിക്കും
ഉടുപ്പ് അടിക്ക
പുറത്തക്കു ഒന്നും കൊടുക്കില്ല എന്നാലും നമ്മക്ക് അടിച്ചണത് വേറെ പോ അടിക്കൂലി കൊടുക്കണ്ട അത്രേ ഉള്ളൂ ആഹ് ആഹ്
ഒകേതന്നെ വേണം നല്ല സംഖ്യ നമ്മളൊരു തുണി എടുത്ത് തയ്ക്കാറിയണതന്നെ നല്ല
ആഹ് നമ്മൾ ത എന്തേലും കൈതൊയിൽ ആയി ന്നതിൽ
കാ അറിവാവും ചെയ്യും
മം
കുട്ടികളൊക്കെ പോയാ വീട്ടിലോറ്റൊക്കെ ആയോ
ആഹ് ഒറ്റക്കാണേ ആ അപ്പൊ ഇങ്ങനെ ഫോണിൽ
വീട്ടില് നാട്ടിലാ
ആഹ് ഇവിടെ ഇവിടുള്ള ആൾ തന്നെയാണ് കൂലിപ്പണി തന്നെയാണ്
ആഹ് എന്നിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വരുവോ
അല്ലേ രാവിലെ കൊണ്ടേവലാണ് അപ്പൊ അതുകൊണ്ടല്ലാവും രാവിലെ രാവിലെ പോകുമ്പോ ചായയും കടിയും ചോറും കൂട്ട ട്ടാനും കറിയും എല്ലോം കൊണ്ടോവും അപ്പോപ്പിനെ പോണ ടൈം ആവുമ്പോത്തേന് എല്ലാമാവും അടുപ്പ
ആഹ് ഇവിടെ അങ്ങനെ തന്നെ എല്ലാം കൊണ്ടുപോകും അതുകൊണ്ട് രാവിലെ എല്ലാവും
ആഹ്
പിന്നെ എന്തേലും മീനെന്താലും കിട്ടാനാ നേരം വൈക അപ്പോളാണ് പണി നീങ്ങാതെ നിക്ക ഇല്ലെങ്കി തലേന്ന് ട്ടാ ണെങ്കിലൊക്കെ സുഖ. ഹലോ. ഹലോ. കട്ടാവ്ണുണ്ടോ? ഹലോ. ഹലോ കേക്കുണ്ടോ? റൈഞ്ചിന്റെ കൊറവോണ്ടാ തോന്ന്ണ്ടില്ലേ കേക്കാത്തത്. ഹലോ. ഹലോ. ഹലോ. കേൾക്ക്ണ്ടോ? ഹലോ. ക്ഷ കേൾക്കുന്നില്ല. നെറ്റ് വർക്ക് ഇഷ്വാ തോന്ന്ണ്ട് തീരെ കേക്കണില്ല. ആദ്യക്കെ നല്ലോം കേട്ടിന്നല്ലോ. ഹലോ. ഹലോ. കേൾക്കുന്നില്ല. ഹലോ. ന്തേലും കേക്ക്ണ്ടെങ്കി മറുപടി തരണെ. ന്റെ ഫോണിന്റെ കൊഴപ്പേക്കാരല്ലേ? റൈഞ്ചൊക്കെ ഫുള്ള് കാണിക്ക്ണ്ട്. ന്നും കേക്കുന്നില്ല. ഹലോ. ഇങ്ങട്ട് കേൾക്ക്ണില്ല അങ്ങട്ട് കേൾക്ക്.